റെയിഞ്ചിന്റെ പ്രശ്നണ്ടോ
ആഹ് അതെന്നേന്ന് ആകെ റെയ്ഞ്ചിന്റെ പ്രശ്നം ഇപ്പ ഈ മഴേം കൂടി ആയപ്പെഴേ തീരെ കിട്ട്ന്നില്ല്യാ അതണേ പിന്നെ എന്തെക്ക്യാ വിവരം
മോളെ കാത്ത്ക്കാ ഞാന് മോളെ കാത്ത്ക്കേണി
ആഹ് അതെ വെരാനായോ ഇത്രെ നേര്
മോളില്ല്യെ അവ്ടെ ആഹ്
നാലു മണ്ട് വരാനായ് താെടങ്ങീല്ലേ ആഹ് വണ്ടിക്ക് കാത്ത്ക്കാവും ലേ
ആഹ് വണ്ടിപ്പ വെരും ഇഞ്ഞ് ഞാന് ഇബട്ന്നാണ്ട് വീട്ട്ക്കാണ്ട് പോയാ വണ്ടി വെരും
ആഹ് ആഹ് ആഹ് അത് ശെരി
അപ്പൊ പിന്നെങ്ങെനെബെടെ കാത്ത് നിക്കാണ് ഉം കൊറേ മഴയത്ത് ന് ക്കുമ്പളേ പ്പം ത്‌വരേ മുട്ട് വെരെ നനഞ്ഞു മഴ പെയ്തിട്ട് നല്ല ഊക്ക്ള്ളെ മഴായ്ട്ടേ
ആഹ് ഇപ്പം നല്ലൊരു മഴ പെയ്തല്ലോ വെടെ മഴ പെയ്ത് തോർന്ന് അവ്ടെ മഴെ പെയ്തോണ്ടിരിക്ക്യാ
ഉം ഞാൻ പറയാ ഈ റോട്ട്മ്മന്ന്ള്ള ചണ്ടി മുഴുവനും കൂടി ഇങ്ങെണ്ട് എന്ത് മുൻസ് പ്പാലിറ്റിക്കാര് വേസ്റ്റിന്ള്ളത് വെച്ചിട്ടും കാര്യല്ലാ ണ്ട് ഒന്നായിട്ട്ങ്ങട്ട് റോട്ട്മ്മന്ന് മുറ്റത്ത്ക്ക്ണ്ടാെഴ്കി വെരാ എങ്ങെനെ ക്ലീൻ ചെയ്തിട്ടും കാര്യ
പൊർത്തെർങ്ങ്യ പിന്നെന്താണ് കൊതൂന്റെ ശല്യ അത് വെ
ആഹ് ഇ ഇപ്പ ഈ ചക്കെന്റെ സീസണല്ലേ കഴിഞ്ഞത് അതോണ്ടാണിത്ര കൊത്ക്
ന്തൊര് കൊതാണ് അതാ കാര്ണം പൊർത്തൊരു ഉമ്മർത്ത് പോയിരിക്കാനും കൂടി മാർഗല്ല കൊതു കടിച്ചിട്ടിങ്ങെട്
മാ ഞങ്ങളകത്തൊക്കെ കൊത്ക്ണ്ട് നല്ല കടച്ചിലൂണ്ട് കുത്തുമ്പോ അത് ഞരമ്പിന് കുത്തി കയ്ഞ്ഞിട്ട്ണ്ടെങ്കില് പിന്നെ അയ്ന്റെ ആ ഒരിത് മാറ്ണെന്നെല്ലാ
മാർണതൽ
ഞാനീ കാണ്ന്ന ചെര്റ്റായ്ട്ടും ഇപ്പ ചെരെട്ടെക്കെ പിന്നെ കൊറേ വിക്കലൊട്ങ്ങ്യതോണ്ട് ഒക്കെ കമഴ്ത്തിട്ട്ക്കാണ് ഒക്കെ ഞാനിങ്ങെനെ പോകുമ്പോലെ കുപ്പിന്റെ മുട്യാേതൊക്കെ കണ്ട് അത്ങ്ങെനെ കമഴ്ത്തിട്ട്ക്കാണ്ട് പോകും ഇപ്പ എന്നും പൊർത്തെറ്ങ്ങല്ലാേ ഈ കുട്ടിനെ കൊണ്ടോവാനും കൊണ്ട്‌രാനും ഈ റോട്ട്മ്മെന്ന്ണ്ടാെഴ്കി വന്നിട്ടേ എല്ലാെങ്കൂടി വഴിയിലും മുറ്റത്തൂണ്ട് നെറ്ഞ്ഞ്കാണ്
പിന്നെ ഇത്ണ്ടല്ലോ ന്താണ് ചീമക്കൊന്നെടെലാ പോകീച്ചാലുംണ്ട് അം കൊതു നല്ല കൊറവ്ണ്ടാവും ഞങ്ങളൊക്കങ്ങനാ മുന്നേ ചെയ്തപ്പോ മട്യാണ് ഇപ്പം ശീമക്കൊന്ന കിട്ടാനും ഇല്ലൽ
ഇപ്പല്ല്യ കിട്ടാൻല്ല്യ വ്ടൊന്നും പ്പങ്ങെനെ വ്ടൊന്നും കാണലെന്നെല്ലാ മറ്റേ ഞമ്മള് പറമ്പിന് വേല്യെട്ടാനൊക്കെ
ഓലി വെട്ടാനൊക്കെ ഉപയോഗിച്ചിര്ന്നല്ലോ ചീമക്കൊന്നാ ഇപ്പല്ല്യ ആഹ് വേലി കെട്ടീന്നു അതെന്നെ ഇപ്പൊ അത് അത് ല്ലെ കൊർച്ച് കണല്ൽട്ട്ട്ട് കണൽട്ട് അത് പൊകീച്ചിട്ട്ണ്ടെങ്കി കൊതു ഒക്കെപ്പ പോവും നല്ല ഇതേര്ന്ന് അയ്നിപ്പൊ ഇപ്പൊ സാധനം കിട്ടാനുല്ല്യപ്പാേ
അതേമാരി തുമ്പെന്റെ ത്‌ല്ലേ തുമ്പെന്റെത് കൊട്ന്ന്ങ്ങാണ്ട് ഞമ്മെളെ വീടിന്റെ ഉള്ളിലൊര് വെള്ളപ്പൂവ്ള്ളെ നീളത്തിലൊരെലെള്ളെ അത് അ അക കൊട്ന്ന്ട്ട്ങ്ങെനെ പൊ ഇങ്ങെനെ വീശി കൊട്ത്താലും കൊറേയൊക്കെ ആ ഒര് സ്മെല്ലിലങ്ങെനെ കൊത്
ആഹ് പിന്നെപ്പെന്താെരു അ ഒരു കു പ്പീല്തൊക്കെ ഇട്ട്ട്ട് കുപ്പിയിലെന്തോ ഒഴിച്ചിട്ട് ഓട്ടാക്കീട്ട് യൂടൂബിലൊക്കെങ്ങെനെ കാണാ അതെന്താ സംഭവം ഇയ്യണ്ട്ണ്ടോ
ഇല്ലേ ഞാൻ കണ്ട്ട്ടില്ലല്ലോ ക്കറീല്ല ഞമ്മള് പിന്നീ കരണ്ടിന് കുത്ത് യൊട്ക്ക്ന്നോരോ സാനങ്ങള് കൊ ണ്ട്രും അത് കുത്തി കൊട്ക്കും പിന്നെ കുട്ടിക്ക് കുട്ട്യേൾക്കൊക്കെ ചെറ്യേ കുട്ട്യോൾക്കൊക്കെ കേടാണെന്നും പ
ആഹ് ആഹ് ചെറ്യേ കുട്ട്യേൾള്ളോട്ത്ത് കേടാണത് ഉം പിന്നെ ത് അ വല്യ പറ്റൂലെ ഇത് ഞാൻ കണ്ടിട്ട് ഞമ്മള് ഈ സുർക്ക കുപ്പിയൊക്കെ ഇണ്ടല്ലോ അത്ര പോന്ന കുപ്പിയില് എന്താ ഒഴിക്കണെന്ന്പ്പ് മനസ്സി ലെഇല്ല എന്നിട്ട് നെറച്ചീ പപ്പടക്കോലുണ്ട് ഹോള്ളുണ്ടാക്ക് നെറ ച്ച് ഹോള്ണ്ടാക്കീറ്റ് പിന്ന ആ ഹോളിന്റുള്ളീക്കൂടെ ചെന്നിട്ട് ഈ വെള്ളത്തിച്ചാടും അങ്ങനെ എ ഇതാവന്ന് പർഞ്ഞെ എന്നെ ഇങ്ങൻത്തെ സംഭവ എന്താണയിലൊഴിക്കണതെന്ന്ക്ക് മനസ്സിലായില്ല
ആഹ് അതി കൊറെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഓരോന്നിങ്ങന സർച്ച് ചെയ്യാം മടിയാണ് ഫോണ്ന്നെടുത്ത ഫോണ് കിട്ടൂല ഇ കു
ആ ഇനിപ്പോ ഇനിയിപ്പോ നാല്മണി കയിഞ്ഞാ കുട്ട്യോളിസ് സ്‌കുളിട്ടുവാന്ന പിന്നെ ഫോണ് ഇല്ലേല്ലോ പിന്നെ അവരെ കയ്യില്ലായില്ലേ
ഉം അതാണ് പിന്നെ നമുക്കത് ചൊയ്ക്കാനും നേരം ഇല്ല ഓരോ സാനങ്ങൾ എടുത്തൊണ്ടെല്ലാം കൊടുത്താല പാത്രം എടുത്തോണ്ടയി മോര് ഇക്കലും ഓനെ കുളിപ്പിക്കലും
ആക്കെ പിന്നെ ഇനിയിപ്പൊ ഒരു ആമാ ചിട്ടായ വര് അതന്നെ ഇനിപ്പ വരുമ്പം മയിര് അതുവരെ ഒരു തിരക്കാണ് പിന്നെ അത് കഴിഞ്ഞ പിന്നെ വാഗ് കൊടുത്തുനിസ്‌കാറും ഒത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും
പിന്നെ എഴുതിപ്പിക്കല് വായിപ്പി ക്കല് നമ്മള് തപ്പി തെരഞ് കണ്ടുപിടിക്കണം അവർക്ക് എന്താ വർക്കിള്ളെയെന് ഓല് എന്താ എന്റെ മൂത്ത എന്താ പറച്ചിട്ടാ ഒന്നും എടുത്തിട്ടില്ലന്ന് ഇന്ന് ടീച്ചർ വന്നിട്ടില്ലന്ന് എന്നെ പറയും എന്നും ടീച്ചറ് വരൂല്ല പിന്നെ ടീച്ചർക്ക് ശമ്പളംഉണ്ട് എന്തപ്പ സംഭവ ഞാ ഞാൻ അതെന്താ വഴി
മടിയായിട്ട് പറയണേ മടിയായിട്ട്
ക്കാൻ മടിച്ചിട്ട് വെറുത പറയാന്ന ആണേ ഒന്നും എടുത്തിട്ടില്ലന്ന് ആരും വന്നിട്ടില്ലാന്ന്
ഉം ഉം ഉം ഒല് ഹോംവർക്ക് നോക്കുമ്പോ ഒരു ലോഡ് വർക്ക് ഇങ്ങട്ട വിടല്ലോ അവര് അതൊട്ടിക്കാനും ഇതൊട്ടിക്കാനും പേപ്പ
ചെരക്കൊന്നു ഒര് ഫോണിൽ വർക്ക് വിടുന്നില്ല ഒല് അവിടുന്ന് പറയണ തന്നെ ഉള്ളൂ ആ ഇബിടെ ചെയ്യണം പിന്നെ സ്പെഷ്യലായിട്ട്ന്തെങ്കിലും ഇടെ ആണെന്നുണ്ടെങ്കിൽ അയിന്റെ ഓര് ഇത് പറയു അത്രേ ഉള്ളോ ഉം
പിന്നെ വേറെന്താ വിശേഷൊക്കെ
വേറെന്താ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് പോണണ്ട് ചെറിയ ഏ ഇല്ല ഇല്ല എത്തിട്ടില്ല ചെലപ്പോ വേഗം വരും ഉം ചിലപ്പോ കൊറച്ചത് വൈകും ആ ഓരോ ഭാഗത്തക്ക് പോണ പറ്റിട്ടെ വരാന കായ് തുടങ്ങിന്ന്
ആഹ് ആഹ്
ഉം മുക്കാലായാ പിന്നെ എപ്പ വെണെങ്കിലും പ്രതീക്ഷിക്ക ഒരു നാ ലൊക്കെ ആവുമ്പ അങ്ങട് ഇറങ്ങണം ഏ
ആ ഫസ്റ്റ് ട്രിപ് ട്രിപ്പിൽ അങ്ങോട്ട ഇല്ലേ നിങ്ങളോടുപ്പുള്ള റൂട്ട് ഫസ് ട്രിപ്പാ
ഇവിടക്കന്നെ രണ്ട് മു നാല് വണ്ടിക്ക് ഹീറോ ആയി തന്നെ വരുന്നുണ്ട് ഓരോ സ്കൂളില് ഒരു ബസ്സ് വരണണ്ട് പിന്നെ ഒര് ഒ ഒരു കൊട്ടവൻ ഒരു വലിയരു ഓട്ടോ റിഷണ്ടല്ല അതുപോലെ തന്നെ വരുന്നുണ്ട് അല്ല പോലീസർ വരുന്നുണ്ട് ആ നല്ലല്ല കുളുതന്നെ
ഇപ്പൊ സ്കൂളി തന്നെയാണല്ലേ
ഒക്കെ സ്കൂളിന്റെ തന്നെ അല്ലേ ഓട്ടോറിക്ഷകളൊക്കെ ആൾക്കാര് പ്രൈവറ്റ്യട്ട് കൊടുത്തേക്കാറോ അതങ്ങനെ നമ്മുക്കറിയില്ല ഓക്ക്ത്തിൽ നിറയ ആളുണ്ടേനു ഇത്രമാരി സ്കൂൾ വണ്ടികളി ഒരു കൊറച്ചു നേരം കൊണ്ട് ദിവിടു
വരും അത തന്നെ ഈ സ്കൂള് കൂടുത അവധി ഉണ്ടായപ്പോ ഒരു അതുണ്ടായിരുന്നു റോട്ടിലൊക്കെ തിരക്കിനരു കുറവുണ്ടായിരുന്നു ഇപ്പൊ സു പ്പോ ആകെ നാലുമണി കഴിഞ്ഞാ റോഡൊക്കെ ഇപ്പൊ ബ്ലോക്ക് ആകും
ഓ പറയ
പുറത്തെറങ്ങ ആ നാല മണിക്ക് ശേഷം നമുക്ക് എവിട് പോവാ പൂവച്ചെങ്കി രാവിലെ പോവാ
അനി നമ്മള് ഈ കുട്ടികൾ വന്നിട്ട്ണം ഓല് ഹോസ്പറ്റിൽ പോണെങ്കിലും ഓ ക്ക് എന്തെങ്കും സാന എടുക്കാൻ പോണെങ്കിലൊക്കെ അതാണ് നമുക്ക് ഒന്നാമത് വൈകുന്നേം പുറത്തിറങ്ങേണ്ടി വരുന്നത് പക്ഷെ ആഹ് നേരം പയങ്കര തിരക്കും
ആഹ് ആക തരക്കെ ക റോഡ് മൊത്തം
ഉം
എത്ര റോഡ് നേരെക്കിട്ടും റോഡ് കുണ്ടും കുഴും ചരക്കും വണ്ടിൽ പോവാനും പറ്റാത്ത സാഹചര്യം മഴീ കൂടി പെയ്തപ്പോ ആകെ ചളി പിളി ആയിട്ട്
ഏഹ് പറയാനുണ്ടോ എന്തോരു ചളിപിളിയാണ് ഇ ഇവിടെ മണലിന്റെ ചെറിയ തരിപൊടിയൊക്കെങ്ങ്ടായിട്ടേ
ഇങ്ങളവിടെ മ മണലിന്റെ ഇതാണ്
കൊർച്ചൊരു മണൽ പ്രദേശം കൂടിയാണ് ഉം ഇതായി ഉം അല്ലെങ്കില് അ അതല്ലാത്തോട്ത്തൊരു തുറിച്ചലില്ലേ ഒരു സൈസ് ചളിപിളി വഴിക്കി വീഴൂല്ലേമ്മള് അങ്ങൻത്തെരു വര അല്ലാപ്പപ്പൊ ആണ്
വന്നാവാൻ സൗണ്ടേക്കാണ്ടല്ലോ
ഏഹ്
വണ്ടി വന്നോയ്ക്ക സൗണ്ട് കേക്കാണ്ടല്ലോ
ഉം അത് പോയി അത് വേറേണ് ഞങ്ങളത് വന്നിട്ടില്ല ഇബടെങ്ങനെ ഇരിക്കുമ്പോ റോഡ് വ ക്കാണ്ട് കൊറേ
ആഹ് വണ്ടിയേള് വിടാതെ പോവ്ണ്ടാവൂലേ എ കെ വെള്ളൊ ക്കെ നല്ല വേഗം മഴ പെയ്താ പൊന്തുണ്ടാവുല്ലേ ഇങ്ങളവിടെ കിണറൊ
ആഹ് വേഗം വരും വെള്ളം ഉം വെള്ളം കഴിയൂല്ല വേനലാണിച്ചിട്ട് വെള്ളം വ റ്റൂല്ല അപ്പളും വെള്ളം ഇണ്ടാവും ഉം ഈ പാടവും പൊഴീ പള്ളേയും അങ്ങൻത്തൊരു എല്ലാം കൂടിള്ളരു സ്ഥലാണ് ഒരുപൊറം
ടെ കാണാനും വീടും പരിസരത്തൊക്കെ കാണാൻ നല്ല രസാണല്ലോ
ഉം നടന്ന് കാണണം
ഉം ഞങ്ങളൊരീസം അങ്ങ്ട് എറങ്ങണ്ട് ഉം പറഞ്ഞ പോലെ നമുക്ക് അവിടെ പാർക്കിലൊക്കെ ഒന്ന് പോവേം ചെയ്യാം കുട്ടിയേളൊക്കേയ്ട്ട് പിന്നെ അന്റെ പരിസരത്തന്നെ ആ മീൻ വളർത്ത്ണ സ്ഥലത്തൊക്കെ നല്ല രസാണല്ലോ കാണാൻ
ഉം
അങ്ങ്ടൊക്കൊന്ന് പോണം വിചാരിക്ക്‌ണ്ട്
ആന്നെ ഞങ്ങളെ വണ്ടി
ഏഹ്
ഉം വണ്ടിയേളെ സൗണ്ട് നല്ലോ
ആഹ് വണ്ടിയേള് നല്ലോണ്ട് റോഡിന്റെ അവിടെ പോയി നിന്നാ അങ്ങത്തന്നല്ലേ
അല്ലാ റോഡ് അകത്ത്ക്കന്ന് വണ്ടീന്റെ നല്ല സൗണ്ട് കേ
അതെ റോഡ് സൈഡിലല്ലേ വീട് അതാണ് ഞങ്ങള് പിന്നെ കൊറച്ചൊക്കെങ്ങ്ണ്ട് ഉള്ളിലോട്ടാണ് കൊറച്ച്ന്ന് വെച്ചാ റോട്ടീന്ന് കൊറേ ച്ചുള്ളിലോട്ടായ കാരണം വണ്ടിയേളെ സൗണ്ടൊന്നും വല്ലാണ്ട് ത്ണ്ടാവൂല്ല
വൗ നാ നേർത്തെ ഞാന് എന്റൊരു ഫ്രണ്ട്സിനെ വിളിക്കുമ്പളെ അനൗൺസ്മെന്റ് ഭയങ്കര പാട്ടും ഇതും ഒക്കെ കേക്ക്‌ണ്ട് എൻക്ക് അപ്പോളറയാ എന്ത ഇങ്ങളവ്ടെ വ്ടെ ഗാനമേള അവള് ഇന്നോട് അവ്ടെ ഗാനമേളന്നോല്ല റോഡല്ലേന്ന്റിയാണ് ഇന്നാലും അകത്ത്ക്കല്ലേപ്പൊ ഈ കേക്ക്‌ണ് അല്ലാതെപ്പൊ റോട്ട് പോയിക്കാണോന്ന് എന്നോട് ഞാ റൂമില് വാതിലക്കടച്ചങ്ങനെ കെടക്കാണ്. ഒറങ്ങട്ടേച്ചിട്ട് ഇങ്ങനെ കെടന്നതാ. ആഹ് ഒറങ്ങാനയക്കൂല്ലേ ഓരോരോ വണ്ടി വന്നിട്ട്. പിന്നെങ്ങനങ്ങ്ട് അറിയാതെ കൊർച്ചേരം എന്നോറങ്ങി ചേലാകുമ്പോന്ന്‌
ക്കുമ്പഴാണല്ലോ പണ്ടൊക്കെ ആൾക്കാര് കളിയാക്കീന്നല്ലോ ആഹ്. രണ്ട് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് കുട്ട്യോളെ ഒറക്കിക്കെടുത്തുമ്പഴേക്കാരം ആഹ് ഓരോതായിട്ട് വര. പച്ചക്കറിക്കാരും വണ്ടിക്കാരെ. ഇപ്പൊ എല്ലാർക്കും ഇതന്നെല്ലേ കച്ചോടക്കാർക്കൊക്കെ ഇപ്പൊ ഈ ഇതല്ലേ സ്പീക്കറിട്ടിട്ട് വരല്? ഉം ച്ചിട്ടല്ലേ വര്ണത്?
ഉം.
ആ കാരണം പിന്നെ നല്ല സ്വ, സ്വരായ്കാരം
ആ
ആ അതോണ്ടാണ് അറിയണത് നമ്മൾ ഇങ്ങനെരു ഇത് വര്ണത് അല്ലെങ്കി അറിയോ.
ആ അതന്നെ അറിയൂല്ല അപ്പൊപ്പ ഞ്ഞി ഏതാലേ. വീടിന്റെ ഉള്ള് കാണ്ട് കെറിയ ഒരു പൊറത്ത്‌ത്ത ഒരു വർത്താനോം ഇല്ല
ആഹ് അതന്നെഅതന്നെ.
അങ്ങനെണ്.
അടുത്തൊകടെളുണ്ടോ എന്തെലും സാനം മേടിക്കാനൊക്കെ.
ഏ ടൗണാണെ. നല്ല എല്ല കടകളും ഉണ്ട് നമുക്ക് എന്താ വേണ്ടെ ഈ ഫാൻസി അങ്ങത്തെ സാനങ്ങൾ അധികൂട്ടോ പിന്നത് കഴിഞ്ഞ. പലതരം മിഠായികള്. അങ്ങനത്തൊക്കെ. ചെരുപ്പ് കടല്ല്യ അതങ്ങനെ ഇല്ല. ഞാ പറയും അങ്ങനത്തൊക്കെ തൊടങ്ങണം ഞ്ഞി ഒരുടെസ്റ്റൈൽസും തൊടങ്ങണംവിടെറയും ഞാന്. ഞമുക്കെന്തെലും നോക്കിയാ മതി. നല്ല ആളുള്ള ഏരിയാണ് അപ്പൊ എന്തെങ്കിലുക്കെ തൊടങ്ങിയാലൊക്കെ.
ആഹ്, ആഹ്, ആഹ് അതന്നെ, അതന്നെ ഇല്ലാത്തത് തൊടങ്ങണല്ലോ ഇപ്പൊ
പൊറമക്കാരെ വെക്കും ചെയ്യാ. ഞമ്മ നാട്ടിരക്ക് നട്ടില് വെലണ്ടാവില്ല പൊറമ കളിച്ചാല് കച്ചോടണ്ടാവും.
അല്ല റോഡ് സൈഡന് സ്ഥലക്കെണ്ടെങ്കി എന്തെങ്കിലും പീടെ റൂമക്കെ ഉണ്ടാക്കിടാ.
പിടിയ റൂമൊക്കെഇപ്പളും ഇവിടെ ഒഴിഞ്ഞഞ്ഞ്ഞും പിടിയ റൂമൾ ഉണ്ടാക്കി കൊണ്ടേ ഇരിക്കാണ്.
ഉം ഉം ന്തോമുറ്റണ്ടോ കൂടുതല്?
ഇല്ലേ മുറ്റൊക്കെ പോർച്ചോളൂ മുറ്റത്തൊന്നും ഒന്നും നടക്കൂല.
ഒന്നും നടക്കൂലല്ലേ അങ്ങനെ അധികം ആൾക്കാര് ഹൈവേയിലൊക്കെ ഇങ്ങനെ മുറ്റത്ത് കട ഉണ്ടാക്കിട്ടിട്ട് അത് വാടക കൊടുത്തിട്ട്
മെയിൻ ടൗണിക് നമുക്കോരിത്തിരിയൊണ്ട് ഒരുരിത്തിയട് നീങ്ങണം.
ആ ആഹ്
ആ അത് നൂറ് മീറ്റർന്ന്ള്ളാര് നെലക്ക് നീങ്ങണം കൊറച്ചന്നെ ഉള്ളൂ.
ആഹ്
അവിടെല്ല ആൾ വരുന്നെരിയാല നമുക്ക് വേണ്ടത്.
ആ അതന്നെ, അതന്നെ ആള് വരുന്നേരല്ലേ വേണ്ടെ. ന്നായിക്കോട്ടെ ഈ കുട്ടിനൊക്കെ ആക്കിട്ട് വായോ ഞാൻ വിളിക്കണ്ട്.
ആഹ് ആയിക്കോട്ടെ. പിന്ന ശരി ഓക്കെ.
ആഹ് തേരും